ഹലോ.
കേക്കാവോ?
ആഹ കേക്കുന്നുണ്ട്.
ആഹ പറഞ്ഞോ. എന്നാ ഉണ്ട് വിശേഷമോക്കെ?
വിശേഷം എന്താ സുഖം, അങ്ങനെ പോവുന്നു.
തിരക്കാണോ.
എങ്ങനെയാ. അല്ലല്ല വല്യ തിരക്കൊന്നുല്ല ഇപ്പൊ. ഇപ്പൊ ഫ്രീ ആയി അഞ്ചുമണി ആവാനായില്ലേ.
ഓ ഓ പിള്ളോരൊക്കെ
ഫ്രീ പിള്ളോരൊക്കെ സ്കൂളിൽ പോയി ഇപ വീട്ടിലെത്തിട്ട് ണ്ടാവും ഞാൻ ഓഫീസിലാണ് ഓഫീസിൽ നി ഇറങ്ങിയിട്ട്
ഉം ഉം
വീട്ട് പോവാൻ വേണ്ടി നിക്കയാണ് ഇന്നത്തെ ന്യൂസൊക്കെ കണ്ടില്ലേ വയനാട്ട് ട്ടില് മണ്ണിടിച്ചിലൊക്കെ ഇണ്ടായത്
ഓ ഇന്ന് ഞാൻ ന്യൂസ ഒന്നും സത്യം പറഞ്ഞ ശ്രദ്ധിച്ചിട്ടില്ല സത്യം പറഞ്ഞ കഴിഞ്ഞാല് ന്യൂസ് വെക്കലും വളരെ കുറവാണ്
അത് ശരി ആഹ നാടെ നമ്മളെ മഒരു തുരങ്കം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അവിടെ മണ്ണിടിച്ചിൽ വന്ന നല്ലൊരു അപകടം നടന്നിട്ടുണ്ട്
അതെയോ
നമ്മുടെ ഉരുൾപൊട്ടല ഉണ്ടായ പ്രദേശത്തിന്റെ ആഹ ഉരുൾപൊട്ടല ഉണ്ടായ ഉണ്ടായില്ലേ കവളപ്പാറ ആഹ്പ്പ ആഹ ആഹ ഉരുൾപൊട്ടല ഉണ്ടായ സ്ഥലത്തിന്റെ കുറച്ചിപ്പ്രറായിട്ട് ആ ഭാഗത്തേക്ക് പോകാനെ പഴിയിലാണ ഏകദേശം ഈ ഈ ഭാഗം കഴിഞ്ഞിട്ടാണ് അവര് ആ പ്രദേശത്തേക്ക് പോവുക
ആഹഹ ആഹ ആഹ
അട വെച്ചിട്ട് നല്ലൊരു വലിയൊരു ടാങ്കർ ലോറി റോഡിൽ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അത് അതും കൂടെ ഈ മണ്ണ് വന്ന് മണ്ണിടിഞ്ഞത് ടാങ്കർ ലോറി ഒരുപാട് ദൂരത്തേക്ക് പോയി തെറിച്ചു പോയിട്ടുണ്ട്
ചെിലപ്പോ കേക്കുന്നതിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണുമായിരികേ
ആഹ ഇല്ലല്ല അപ്പൊ കൊഴപ്പൊന്നുല്ല
ഉം ഇവിടെയാണേ ലീ പറയണ പോലെ റേഞ്ചിന്റെ പ്രശ്നം വരുന്നൊണ്ടേ
ആഹ് ആഹ് ഞങ്ങക്കും വീട്ടിലെത്തിയ അങ്ങനെ തന്നെ റേഞ്ചിന്റെ ഇഷ്യൂസ് ണ്ട് അപ്പൊ ഇവിടെ ആവുമ്പോ പിന്നെ വലിയ കുഴപ്പല്ല എന്തായാലും ആ അപകടപ്പം നമുക്ക് എന്താ വെച്ചാൽ വല്യൊര് എന്താ പറയാ ഭയങ്കര വിഷമ ആ മണ്ണിന്റെ അടിൽന് ഒരു ചെറിയ കുഞ്ഞിനെത് അഞ്ചാറ് മാസക്കെ ആയിട്ടുണ്ടാവൂ അത്രയും പോന്നൊ ഒരു കുഞ്ഞിനേ വലിച്ചെടുത്ത് വരുന്ന ആരും അങ്ങക്ക കണ്ട കഴിഞ്ഞാലേ ഭയങ്കര മനസ്സിന് ഭയങ്കര വേഷമാവും ആ രീതിയില്ല എന്തായാലും അവിടെപ്പോൊ കഴിഞ്ഞ പ്രാവശ്യം ഉരുൾ പൊട്ടി ഒരുപാട് പേര് പോയി ചുരൽമര അവിടെക്കെ ആയിട്ട് ഇപ്പൊ പ്രാവശ്യം അതുപോലെ തന്നെ അവിടെ എന്തോ ഒരു കഷ്ടകാലള്ള പോലെ തോന്ന ഭയങ്കര വിഷമായി കണ്ടപ്പോ നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഇങ്ങനത്തെ ആ ഇതൊക്കെ ഉണ്ടോ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവാ
അങ്ങനെ നമ്മുടെ നാട്ടില് ഉണ്ട്
ഉം ഉം
ആഹ് പിന്നെ ആ ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് അങ്ങനെ ഉപദ്രവംരുന്ന പോല ഇല്ലെങ്കിലും അറിയത്തക്ക സ്ഥങ്ങളിലൊക്കെ
ഉം ഉം ഉം
ഉം തൊട്ടടുത്തല്ലാത്ത രീതിയില്
ആണ്ടായിട്ടുണ്ട് ലെ
വരാറുണ്ട് അവിടെയോ അവിടെ നിങ്ങക്ക് അടുത്ത് എവിടേലുണ്ടോ
അഹ് ഞങ്ങക്ക് അടുത്ത് ഇപ്പഴല്ലാ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പൊക്കെണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഒരു മലമ്പ്ര ദേശാണ് അതുകൊണ്ട് കൂടുതല് അതിനൊക്കെ ച സാധ്യത ഉള്ള ഒരു ഭാഗമായിട്ടാണ് വരിക അപ്പൊ നമുക്ക് രണ്ട് മൂന്ന് വർഷം മുമ്പൊക്കെ ഇവിടെണ്ടായിട്ട്ണ്ട് ഇപ്പ ഇപ്പോഴൊന്നും കഴിഞ്ഞ വർഷം ഈ വർ പക്ഷ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല അതിന് മുന്നേക്കെണ്ടായിട്ടുണ്ട്
ആ ആ ആ ആ
കാപ്പികുടിയൊക്കെ കഴിഞ്ഞോ
കാപ്പി പിള്ളേര് വന്നു ചായ വെച്ചു കൊടുത്തപ്പ ഇന്ന് ഞാന് ഇന്നലെ എനിക്ക് വീട്ടീന്ന് ഒരു രണ്ട് ചക്ക കി
ആഹ് ആഹ് പ ചക്ക പുഴുക്കൊക്കെ ഉണ്ടാക്കില്ലേ
ഇല്ല പഴമായിരുന്നു പഴം
അയ്ശരി ആഹ് ആഹ്
അഹ് അപ്പപ്പിന്നെ ഞാനത് ഇത് അട പോലെയും അട പോലെന്നേ പറയാൻ പറ്റത്തുള്ളൂ അടേന്ന് പറയാൻ പറ്റത്തില്ല
ആ രീതില്ലാണോ
അതെ എന്നാന്നറിയാവോ എലേ ച്ചിരി കൊറവായിരുന്നു
അയ്ശരി
അതിന്റെതായ ഒരു രീതിയില്
എലെ എലേലല്ലാതെ നിങ്ങള് എന്താണ് ഈ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാ ക്കുന്ന ആ രീതിയില് അങ്ങനെ ഉണ്ടാക്കാറില്ല ചക്കപ്പഴം കൊണ്ട്
അയ്യോ അങ്ങനെ ഇന്ന് വരെ ചെയ്തി അങ്ങനെ ചെയ്യോ
ആഹ് നമ്മള് ഈ ഉണ്ണിയപ്പ ഉണ്ടാക്കും അതുപോലെ പക്കവട ഒക്കെ ഉണ്ടാക്കുന്ന പോലെ പഴം ആഹ് എന്താ ഇത് വേവിച്ച് ശർക്കരക്ക് ഇതാക്കി മാവിട്ട് നമ്മള് മ റ്റേ മിക്സ് തയ്യാറാക്കുവല്ലോ എലയടിം ക്ക്ള്ള മിക്സ് തയ്യാറാക്കുന്ന പോൽതന്നെ ആക്കിയിട്ട് ചെറുതായിട്ട് ചെറിയൊർ കളാക്കിയിട്ട് എണ്ണയിലടുത്ത് വറത്തു കോരാ അത് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും
എണ്ണേല് നമ്മള് വെള്ളം പോലക്കെ ഇണ്ടാല്ലേ
ആഹ് അതെ അതെ ആ ചെറിയ ഉരുളകൾക്കിയിട്ട് അതേപോലെ ഉണ്ടാക്കിയെടുക്കാം
എണ്ണ പിടിക്കോ എണ്ണ പിടിക്കോ
ഇല്ല അധികൊന്നുല്ല ഇല്ല അധികൊന്നുഇല്ല ചെറുതായിട്ടൊള്ളൂ കൂടുതൽ എണ്ണന്റെ ആവ് ശ്യന്നും വരുന്നില്ല ചെറിയതായിട്ട് എണ്ണ ആഹ് അതെ അതെ പോണ്ട ഒക്കെ ഉണ്ടാക്കുന്ന ആ രീതില് ഞങ്ങ ഇവിടെക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കും
നാ പരീക്ഷി ചക്ക കൊണ്ട് പല സാധനങ്ങൾ എപ്പോഴും ഉണ്ടാക്കേ
ആഹ്
മദ്യൊക്ക വക്കും ഇഷ്ടം പോലെ അതല്ലും
ചക്കവറവൊക്കെ അഹ്ശരി ആ ഇവിടെ ഇന്ന് ച ക്കൊക്കെ നല്ല രീതിയിലുണ്ട് നമുക്ക് അതിനൊന്നും ബുദ്ധിമുട്ടൊന്നുല്ല ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്
ഉം പിന്നെ ഏ പിന്നെ എനിക്ക് മൂന്ന് പേര് രണ്ടു പേരും പഠിക്കുന്നൊള്ളു മൂത്തയാള് മൂന്നില്
മൂന്നാം ക്ലാസ്സിലാ
ഏറ്റവും രണ്ടാമത്തെയാള് യു കെ ജി
അത് ശരി
മൂന്നാമത്തെയാള് പുവ്വാൻ തൊടങ്ങിട്ടില്ല
ആഹ് ആഹ് ചെറിയ കുട്ടിയാവുല്ലേ
മൂന്ന് വയസ്സ് അതെ
ആഹ് അവടെ അടുത്താണോ സ്കൂളൊക്കെ അവടെ ഇവിടെ ഇൻക്ക് വല്യ മക്കളാ രണ്ട് മക്കള് ഒരാള് ഡിഗ്രി കഴിഞ്ഞു രണ്ടാമത്തെ ആള് ഡിഗ്രി സെക്കൻഡ് ഇയർ മൂന്നാമത്തെ ആള് പത്തിലാണ്
മൂന്നുപേര്ണ്ട് ഹ്
മൂന്നു പേരുണ്ട്
ഈ അവസ്ഥ ഒക്കെ കഴിഞ്ഞ് പോയവരാ
അതെ യതെ നിങ്ങൾക്ക് സ്കൂളൊക്കെ അവടെ അടുത്താണോ
ആഹ് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ദൂരം
ആഹ് ആ ഞങ്ങക്ക് അതേപോലെ തന്നെ സ്കൂളിന്റെ തൊട്ടു ബാക്കിലാണ് വീട് സ്കൂളിന്ന് ബെല്ലടിക്കുന്നൊക്കെ വീട്ടിലോട്ട് കേൾക്കും
ആഹ് പി ടി എ ക്കൊക്കെ ഓടി ചെന്നാമതില്ലേ
അതെയതെ ഫുഡ് കഴിക്കാനാണെങ്കിലും ഒ ക്കെ സുഖാണ് കൊണ്ടോയിട്ടില്ലെങ്കിലൊക്കെ അവടെ അടുത്തായതോണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുല്ല
ഓഹ് നമുക്കതോണ്ട്
സാധനം ആഹ് എളുപ്പാണ് അവടെ ആഹ് എളുപ്പാണ് അവിടെ അടുത്തായതോണ്ട് സ്കൂളും മദ്രസൊക്കെ അടുത്തു തന്നെയാണ് അതെ പോലെ പള്ളി പോണങ്കിൽ പള്ളി എല്ലാതും അടുത്തടുത്തായിട്ടാണ് വരുന്നത്
ഉം ആ പള്ളില് എല്ലാരും പോവുന്നില്ലേ പിള്ളേര്
ആഹ് പോന്നുണ്ട് എല്ലാരും പോവുന്നുണ്ട് അടുത്തായതോടെ പിന്നെ ഒരുപാട് ദൂരൊന്നും പോവാണ്ടാത്തോണ്ടെ
ഉംഹ് ഹു ഹും
തിരിച്ചും മറിച്ചും പുടിച്ച്
ഇപ്പൊന്ന്ട്ട് താ
എങ്ങനെ
ജോലി സ്ഥലതൂന്നു എത്ര മിനിറ്റോണ്ടെത്തും
ഇവിടന്നൊര് പത്ത് പതിനഞ്ച് മിനിറ്റൊള്ളൂ വീട്ടിലെത്താന്
ഓഹ്
കൂടുതല് ദൂരൊന്നൂമല്ല
വീട്ടിചെന്നിട്ടപ്പോ വീട്ടിൽ ഇനിയിപ്പോ പിള്ളാരൊക്കെ അത്യാവശ്യം ഹെൽപ്പിയ്യോ
ആഹ് അതൊന്നും കൊഴപ്പല്ല വലുത് രണ്ടും ആൺ കുട്ടിയേളാണ് അവര് ഇവിടെല്ല അവര് അവടെ നിന്ന് പഠി ച്ചോണ്ടിരിക്കാണ് പിന്നെ മോളാണ്ള്ളത് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തിന് ഒരു പരുവായിട്ടുണ്ടാവും ഹു ഹ്
പണിയൊഒന്നുമില്ലല്ലോ ഇവിടെ
എങ്ങനെ
ചെയ്യാവുന്ന പണികളല്ലേ ഒള്ളൂ
അതെ അതെ കൊറച്ച് അതുകൊണ്ട് വലിയ കൊഴപ്പില്ലാതെ പോകുന്നുണ്ട്
ആഹ് പിന്നെ വീട്ടി അന്നിട്ട് ഇപ്പ രാവിലെ എത്ര മണിക്ക് പോണം
രാവിലെ ഞങ്ങക്കിവിടെ ഒൻപതരക്കാണ് സ്റ്റാർട്ട് ചെയ്യണത് ഒരു മണി മുതൽ രണ്ടു മണി വരെ ലഞ്ച് ബ്രേക്ക് ശേഷം അഞ്ച് മണി യാവുമ്പോ പോവാം നേരത്തെ പത്തു മണിക്കായിരുന്നു ഇപ്പൊ പിന്നെ ഒമ്പതരക്കാക്കിയതാണ് പോവുന്നുണ്ടോ വർക്കിന് പോവുന്നുണ്ടോ
ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഫോട്ടോഷോപ്പ് വർക്ക് എടുക്കുന്നുണ്ടായിരുന്നേ
ആഹ് ആഹ്
ആ പക്ഷെ അന്നേരം ചെറിയൊരു ഹെൽത്തി പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ പിന്നെ അത് നിർത്തി
ആഹ് അവിടെ അടുത്തു തന്നെയാണോ ആയിരുന്നോ
അടുത് ആ ഇവിടെ എനിക്ക് പത്ത് മിനിറ്റ് ദൂരേ ഉണ്ടായിരുന്നുള്ളു
അത് ശരി അപ്പൊ മക്കളൊക്കെ എന്താ ചെയ്യാ പോരുന്ന സമയത്ത്
പോയ സമയത്ത് പിന്നെ അവര് കുഞ്ഞവളെ ഡേകെയറി വിടുവാരുന്നു അവള്മാര് സ് കൂളി പോയിട്ട് വരുവാരുന്നു ഞാൻ നാലുമണി കഴീമ്പം വരുവാരുന്നു
ആഹ് ആഹ് അവര് വരാനാവുമ്പഴത്തേക്കും ഇങ്ങോട്ട് എത്തൂലേ
ആഹ് നാല് നാല് ഇരുപത് ആകുമ്പം ആഹ് അവര് വരൂള്ളായിരുന്നു
അത് ശരി ആഹ്
ഉം പിന്നെ വേറെ എന്നാ ഒണ്ട് വിശേഷം നമ്മ കാല കാലാവസ്ഥ എങ്ങനെയുണ്ട്
കാലാവസ്ഥ ഇന്ന് കൊഴപ്പൊന്നുല്ല ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയാരുന്നു പിന്നെ കൊറച്ച് കഴിഞ്ഞൊര് പതിനൊന്ന് മണിയൊക്കെ ആയാൽ അവിടുന്ന് ഇങ്ങോട്ട് കൊഴപ്പൊന്നുല്ല ചെറിയ വെയിലൊക്കെ ആയിട് ട്ട് അല്ലാതെ മഴയൊന്നും ഇല്ലാത്ത കൊഴപ്പില്ലാത്ത കാലാവസ്ഥ അവിടൊക്കെ ണ്ടോ മഴ ഉണ്ടോന്ന്
മഴ ഇന്ന് വല്യ കൊഴപ്പം ഇല്ലേ
ആഹ് ആഹ്
ആഹ് പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല കാലാവസ്ഥയാ
ആഹ് ആഹ്
ഉം
ശരിയെന്നാ ഞാൻ വിളിച്ചോളാട്ടാ
ഓഹ് ആയിക്കോട്ടെ
താ